ഹലോ ആഹ് ഓഹ് കേക്ക്ന്ന്ണ്ട്
മ്മ് എന്തെട്ക്കുവാ
എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
വിശേഷം എന്നാ ഇങ്ങനെയൊക്കെ പോകുന്നു സുഖായിട്ട് അവിടെയോ
ഓഹ് ഇവടിം സുഖായിട്ട് പോണ്
ആഹ് ഇവിടപ്പോ വെയിലായോണ്ടുള്ളൊരു ചെറിയ ഒരു ബുദ്ധിമുട്ട് അല്ലാണ്ട് വേറെ കുഴപ്പില്ല പിന്നെ വല്യ ആവിയില്ല എന്നാലും ചൂട് കൊറവാ
ആവു ചൂടൊന്നും അത്ര ആവാനായില്ലല്ലോ മഴ ഇതരെ മഴയല്ലേന്യോ
ആയിരുന്നോ ആഹ് ഇവിടെ പക്ഷെ അങ്ങനെ മഴ പെയ്തില്ലട്ടോ കഴിഞ്ഞ ദിവസം ഒന്ന് വൈകീട്ടൊന്ന് ഒന്ന് ചെറ്തായിട്ട് ചാറിപ്പോയതെ ഒള്ളൂ ഇല്ലില്ലില്ല അങ്ങനത്തെ ഒന്നും വന്നില്ല ഈ ആദ്യം നമുക്ക് ഈ സ്കൂള് തൊറന്ന സമയത്ത് ഒര് ചെറ്തായിട്ട് മഴ പെയ്തല്ലോ
ആഹ്
കൊറച്ച് ദിവസത്തേക്ക് അതെ ഒള്ളായിരുന്നു അല്ലാണ്ട് അങ്ങനെ
ആഹ് ഞങ്ങക്ക് ഇവിടെ റെഡ് അലർട്ടോക്കെ വന്ന് സ്കൂളിനൊക്കെ ലീവ്ക്കെ ഉണ്ടയ്നി
ആയിരുന്നല്ലേ ആഹ് ഇവിടെ അങ്ങനത്തെ പ്രശ്നംന്നും വന്നില്ലായിരുന്നു
പിന്നെന്താ ഭക്ഷണൊക്കെ കഴിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ചോറൊക്കെ ആയി ഇനിയിപ്പം ഏഹ് മീൻ മേടിച്ചായിരുന്നേ അത അപ്പോഴത്തേയ്ക്കും വറക്കാൻ വേണ്ടി വെച്ചേക്ക്ന്നു
മീന് എന്ത് ട്രോളിംഗ ആയിട്ട് മീന ക്കെ കിട്ടുന്നുണ്ടോ
ആഹ് ഇവിടെ നമുക്ക് മീന കിട്ടുന്നു ഭയങ്കര വിലയ പക്ഷെ എന്നാലും വണ്ടിക്കാര ഇതില കൊണ്ടുവര ന്ന് ഇപ്പം ശനിയാഴ്ച ദിവസം ആയില്ലേ അപ്പം ശനി ഞായും അത്യാവശ്യം വണ്ടിക്കാര് കൊണ്ടുവരും വെലയാണെലും എല്ലാരും മേടിക്കും മ് പിന്നെയ്യനാ
പിന്നെ ട്ട പിന്നെ ടൗണിലൊക്കെ പോയി വാങ്ങണം
ഓഹ് ഭയങ്കര വെലയല്ലേ മുന്നൂറോ നാനൂറോ അഞ്ഞൂ
ആഹ് ഭയങ്കര വില അപ്പൊ ഇവിടന്ന് ഒക്കെ പറഞ്ഞീനി ഇപ്പ മീൻ വാങ്ങണ നേരം കൊണ്ട് പിന്നെ ചിക്കൻ വാങ്ങിയാൻ മതി അതാ നല്ലത് പറയണ്ട്
ആഹ് ചിക്കനും വെല കൂടുതല അതെ ഇവിടെ ആഹ് ഇവിടെ നൂറ്റിമ്പത് നൂറ്റി എഴുപത്തഞ്ചൊക്കെ അവിടോ
എന്ത് ചിക്കനോ ഇവിടെ ഇരുന്നൂറ്റി മുപ്പതൊക്കെ
അത്രയാവല്ലേ അയ്യോ ഇവിടെ അത്ര ഇല്ല ട്ടോ നൂറ്റിരുപത്തി ത്തഞ്ച് നൂറ്റിയമ്പത് അത്രയക്കെ ഒള്ളു
ആഹ് ഇവിടെ ച ചെല കടയിൽ ഇരുന്നൂറ്റി മു മപ്പത് ചില കടേൽ ഇരുന്നൂറ്റി അറുപത് അങ്ങനെയൊക്കെ ആ റേറ്റിലാ
അതാ ചിലപ്പല്ല ഉ അതെന്നാലെ ഇത്ര ഇങ്ങനെ കൂടിപ്പോ
ആഹ്
പക്ഷെ ചിലപ്പോ കുറയവായിരിക്കും ഈ മീനിന്റെ ട്രോളിങ്ങ് മാറിക്കഴിയുമ്പോ എല്ലാ ത്തിനും കുറയിരിക്കും ബീഫിനും എല്ലാത്തിനും കുറയുമല്ലോ
ഉംമ് അതാണ് മീന് ടൈറ്റ് ആയപ്പോ ആഹ് അതും ടൈ ടൈറ്റക്കിയതാൻ തോന്നണ്ട് ഉമ് എന്തായാലും വാങ്ങുല്ലോ ആൾക്കാരെന്തായാലും വാങ്ങും
നിവത്തില്ലന്ന് പറഞ്ഞാലും ഇത് എത്ര വിലയാണെലും ഇതൊക്കെ മേടി ക്കും ന്നറിയാം അപ്പൊ അവര് ഇരട്ടി പൈസ കൂട്ടും എന്റെ വീട്ടില് ഏഹ് ഹസ്ബൻറ് ഉണ്ട് കുട്ടിയുണ്ട് ഹസ്ബന്ഡന്റെ അമ്മയുണ്ട് ഞങ്ങൾ മാത്രേ ഉള്ളൂ ഞാനിപ്പ പ്പോ ഇപ്പൊ എന്റെ വീട്ടിലോട്ട് ഞങ്ങള് കുറചൂസ് തേക്ക് മാറി വന്നതാണ് ഇപ്പൊ എല്ലാരും എന്റെ ഹസ്ബന്ഡറ് അമ്മയും കൂടെ വന്നിട്ടുണ്ട് ആഹ് ഇവിടെ അങ്ങനെ പ്രശ്നൊന്നുല്ല നിക്കാറുണ്ട് അങ്ങനത്തെ കുഴപ്പൊന്നുല്ല ആഹ് ഇവിടെ വേറെ ആരാ എന്റെ എന്റെ വീട്ടില് അമ്മയും അനിയനും വല്ലിമ്മയും അതത് അച്ഛ്റെ അമ്മയേള്ളൂ അച്ഛൻ മരിച്ചുപോയെ
ആഹ് രണ്ട് വീട്ടില് അച്ഛൻല്ല
രണ്ടു വീട്ടിലും അച്ഛനില്ല അമ്മ മാത്രേ ള്ളു അപ്പൊ അങ്ങനെ നേരത്തേക്ക അപ്പൊ ഇവിടെ ഇവിടെ അപ്പം അല്ല എനിക്ക് അനിയനുണ്ട് ചേട്ടൻ ആഹ് മോളായിട്ട് ഞാൻ മാത്രേ ഉള്ളൂ അവിടോ
ഇവിടെ ഇന്റെ വീട്ടിലും ന കൊറെ ആൾക്കാരുണ്ട് ഹസ്ബൻഡന്റെ വീട്ടിലും കൊറെ ആൾക്കാരുണ്ട് എന്റെ വീട്ടില് ആറ് ആള് അല്ല ജ്യേഷ്ഠത്തിണ്ട് പിന്നെ നാല് ഏ ഏട്ടന്മാരും ഉണ്ട്
ആണോ?
പിന്നെ ഹസ്ബൻറിന്റെ വീട്ടില് ഒമ്പതാൾക്കാര്ണ്ട്.
ഓഹ് ഇപ്പാ
വെല്യ ഫാമില്യാ ആഹ് ആ ആറ് നാത്തുമാരും പിന്നെ ഒരെളയച്ചനും ഒരെളെ മൂത്തച്ചിം
ആഹ് നല്ലേ ആഹ് എല്ലാരും നല്ല സഹകരണാണോ അതോ
ഓഹ് ഉഷാറെന്നെ ഉഷാറാ നാത്തൂമാരൊക്കെ വന്നാ ഭയങ്കര ഹാപ്പിയാണ്.
ആണല്ലേ ആഹ് ഇതാ ഒത്തിരി പേര് രുണ്ടെങ്കി അങ്ങനല്ലേ നമക്കെന്തെലും ആഘോഷൊക്കെ വറ്മ്പോ ഒരുമിച്ച് കൂടി വർ
ആഹ് ആഹ് അങ്ങനെ അപ്പളാ വെരൊള്ളൂ എന്തെങ്കിലൊക്കെ പരിവാടി ണ്ടെങ്കിലെ വെരൊള്ളൂ അല്ലാതങ്ങനെ വെര്ല്ലൊന്നുല്ല. ക്കല്ലാരും എല്ലാരും സ്വന്തം സ്വന്തം ആ സ്വന്തം സ്വന്തായ തോണ്ട്ള്ളെ എല്ലാക്കൊരു സ്കൂളൊക്കെ ലീവ് വേണം വെര്ന്നെങ്കിലൊക്കെ
ആഹ് ഹാ ഹാ ഹാ എല്ലാരും അട്ത്തെന്നാണോ വെൽ കെട്ടിച്ച് വിട്ടേക്ക്ന്നെ?
അല്ലല്ല ഒക്ക അങ്ങ അല്ലല്ല ക്കെ ഓരോ ജില്ലന്നെ വാറെ
വേറെ ജില്ലയില ല്ലെ
ജെം ജില്ലന്നെ മാറിങ്ങൊണ്ടാ അല്ലാര്തും ഉം ക്ക ദൂരെ അല്ലല്ല എഹ് ആഹ് അല്ല ആഹ് ആഹ് അതൊന്നു ല്ല അതാപ്പ ഞാ ഇൻക്കൊരത്ഭുതം ഇങ്ങളെല കൃഷീന്റെ ഇൻക്ക് കേട്ടിട്ട് ഭയങ്കരൊര് ഒരിഷ്ടായി. ഇതരെ കേട്ട്ട്ടന്നല്ലേ ഏലത്തിൻ്റൊരു കൃഷി ചെയ്യ്ണത്.
ആണോ നമ്മടെ സ്ഥലോ പ്പൊ കേട്ട്ട്ട്ല്ലായിരിക്കുവല്ലോ.
ഏഹ് അയ്ന് ഇല്ല ഞാൻ ഇൻക്ക്യറിലന്നാല് ഏ ഏലത്തിന്റെ പക്ഷെ ഞാൻ ഇൻക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കൃഷിനോട് ഭയങ്ക ട് താല്പര്യള്ളൊരാളാ ഞാന് പക്ഷെ ഉം ഒരുവിധം സാധനങ്ങളൊ ക്കെ ഞാൻ ഇവട്ന്നന്നെ ണ്ടാക്കണ്ട് ഇബ് ഇബ് ഞങ്ങക്ക് ഞങ്ങളെ മണ്ണിലുപയോഗിക്ക്യാൻ പറ്റ്ണൊക്കെ എല്ലാവിധം ഞാൻ ചേമ്പ്, ചേന അങ്ങൻത്തെല്ലാ ഇവടെ നെല്ല് കൃഷി നല്ലോണ്ട്. പടത്തൊക്കെ നെല്ല്ണ്ട് വാഴണ്ട്. അപ്പോത് ഞാൻ ണ്ടാക്കണല്ലട്ടോ ഇവടെ ഈ ഉം പാടത്ത് നെല്ല്, വാഴ പൂള അങ്ങൻത്തൊക്കെ കവ്ങ്ങ് കവ്ങ്ങിന്റെ കൊറേ ണ്ട്
ഓഹ് അങ്ങൻത്തെക്കെണ്ട് ല്ലെ ആഹ് അടക്ക്യാ പാ ഞങ്ങടെ വടെ പാക്ക് ന്നാ പറയ്ന്നയ്ന് പാക്ക്
പാക്ക് അടക്കക്കോ?
ആഹ് പാക്ക് അടക്ക്യ.
ഭാഷക്കന്നെ മാറ്റണ്ട്ല്ലേ ആഹ് പലേ ഭ ആഹ് തുണ്ടല്ലോ പലേ സ്ഥൽ ത്തേക്കും.
ആഹ് അതെന്നെ ഇവടെ
പിന്നെ തേങ്ങക്കൊക്കെ സുലഭ തേങ്ങൊക്കെ സുലഭാണോ അവടെ?
തേങ്ങ വെലയാ അത്തെഴ് എഴു വത്തഞ്ച് എൺപതൊക്കെയാ ആഹ് വാങ്ങണ് ചെലപ്പം നമക്ക് രണ്ട് മൂന്ന് തെങ്ങൊക്കെ ഒള്ളേ അപ്പതീന്ന് ചെലപ്പ കിട്ടും അല്ലാ അട്ത്താറെലൊക്കെ പറമ്പിലൊക്കെ ഉണ്ടെങ്കി അത്
ആഹ് അപ്പൊ ഇങ്ങക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനൊന്നുള്ളൊരു മാർഗം ഉണ്ടാവുലല്ലേ
ഇല്ല മില്ലുണ്ട് മില്ലുണ്ട് അവിടെ പോയാ മേടിക്കാം നമുക്ക് ഈ ആരേലുവൊക്കെ ഈ കൊ കൊപ്രാ ഉണങ്ങിയ കൊണ്ട് കൊടുക്കുമ്പോ അങ്ങനെ മേടിക്കാം അല്ലാണ്ട് നമുക്ക് അങ്ങനെ തേങ്ങ അതങ്ങനൊക്കെ കിട്ടും ആഹ് പക്ഷെ എല്ലാ സാധനവും ഇവടെ കിട്ടുന്നയാ പക്ഷേ നെല്ലൊക്കെ ഒന്നും കിട്ടത്തില്ല കേട്ടോ അതൊക്കെ നിങ്ങടെ അവിടുന്ന് വരണംന്ന് തോന്നുണു എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ നമ്മള് കൃഷി ചെയ്യുന്ന അങ്ങനൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഏലം ഏഹ് കുരുമൊളക്, കാപ്പി ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെയാ നമ്മടെ ഇവടെ കൂടുതല് പിന്നെ മെയിൻ ഏലമാണ് ഗ്രാമ്പുവൊക്കെ ചെലര് പറമ്പിലൊക്കെ കൊറച്ച് മൂട് ഇങ്ങനെ ആയിട്ട് വെക്കുവല്ലോ
ആഹ് ആഹ് അതൊക്കെങ്ങനൊക്കല്ലല്ലേ കൃഷിയാന്ന് മരാ
ആഹ് അത് അതിനെ പറ്റി അത് മരവാ ത തൈ മേടിച്ചിട്ട് എങ്ങാണ്ട് ഇതാക്കുവാന്ന് തോന്നുന്നു നമ്മക്കില്ല അപ്പറത്തെ വീട്ടിലൊക്കെയുണ്ട് ജാതിയൊക്കെ ഇല്ലേ ജാതി
ആഹ് ജാതി അറിയാ ജാതി പിന്നെ ഇവടൊക്കെ ഞാൻ കണ്ടിക്ക്ണ്
ആഹ് അതൊക്കെ ഒണ്ട് ഇവിടൊക്കെ ചക്കേടേം മാങ്ങേടേം സീസണായോ ആഹ് സ്ഥലം വേണം നമുക്ക് ഏഹ് ഒത്തിരി എട വേണം ഇതിനെക്കെയും ഏലത്തിനൊക്കെ ആണേലും ഈ ഒരു ഒരേക്കറ് ഏഹ് കൊറഞ്ഞ ആൾക്കാരില്ല വീസ്‌ സ്ഥലം ഉള്ളവരെയ് നമ്മക്കിവിടെ കൂടുതല് സ്ഥലവാ മെയ്നായ്ട്ട് വീട് നോക്ക്കേല സ്ഥലമാണ് കൂടുതല് നോക്കുന്നേ അപ്പൊ സ്ഥലത്ത് കൃഷി ആഹ് അതെ അതെ അതെ ആഹ് പൊറത്തോട്ട് നോക്കുമ്പോന്നെ എല്ലരും വീടാ നമ്മള് മെയ്നാ നോക്കുന്നേ ഇതാക്കുന്നത് പക്ഷെ ഇവിടെ വീട് ചെറുതാ ആഹ് വീട് ഇവിടെ അ തൊക്കേന്ന് പറഞ്ഞാ മറ്റേ വെല്ല്യാ കാശ്കാരുടെ വീട്കളാണ് വരു പ്പോന്ന് ഒള്ള രീതിയിലാ നമ്മടെയൊക്കെ മനസ്സിലായോ ചെല പക്ഷെ ഈ ഒത്തിരി ഒള്ളവര് പോലും ചെറിയ വീടായിരിക്കും പക്ഷെ അവർക്ക് സ്ഥലം ഒരുപാടൊണ്ട്
പക്ഷെ ഇത് നല്ലെ പൈസയുള്ള പരിപാടി തന്നെല്ലേ ഈ ഏല കൃഷിയും
ആഹ് ഏലം പിന്നല്ലേ വേറെ സ്ഥലത്തുന്ന് ആൾക്കാരന്നെ വന്ന് നമ്മടെ ഇവടെ വന്ന് കൃഷി ചെയ്യും മനസ്സിലായോ അവര് ഈ പാട്ടവെടുക്കും പാട്ടത്തിന് കൊടുക്കും പാട്ടോന്ന് പറയാ ലീസില്ലെ
ഓഹ് ആഹ് ആഹ് ഓഹ് ഒണ്ട് ഇവടൊക്കെ ഞങ്ങള് പാട്ടത്തിനാണ് അടക്കന്റെ തോട്ടൊക്കെ കൊടുക്കല് കൃഷി കൃഷി ചെയ്യാനൊക്കെ പാട്ടത്തിന് കൊടു ക്കാറഞ്ഞാ വേറെ ആൾക്ക് കുയ്ച്ചിടാന് കൃഷി ചെയ്യാനുള്ള ഇത് കൊടുക്കല്ലേ
ആഹ് എന്നട്ട് നമ്മക്ക് അവര് പൈസ തരുവൊ അവര് വർഷം വർഷം നിങ്ങ്ക്കങ്ങനല്ല ആഹ് അങ്ങനെ നമ്മക്കും അങ്ങനെ ഒക്കെ ഇതുണ്ട് പിന്നി പ ഇത് ഉണ്ടോ ഏഹ് ചക്കേം, മാങ്ങേം മാവ് അതൊക്കെ സീസൺ കഴിഞ്ഞോ ആഹ് ആഹ് അതിന്റെ ഒരു സീസൺ ആണല്ലോ എല്ലായെടുത്തും ഇപ്പൊ അതൊക്കെയാണല്ലോ കൂടു
ആഹ് ഉണ്ടോ
ആഹ് ഇവടേ ഇഷ്ട്ടം പോലൊണ്ട് മിക്ക ദിവസോം ഇവടെ ചക്ക വേവീരാ പിന്നെ മാങ്ങാ മാത്രം കൊർഗോണ് ഉണ്ട് എന്നാലും അത് ഭയങ്കര ആഹ് പുഴു ആയോണ്ട് കടേന്ന് മേടി ക്കും അത് പക്ഷെ അത്രങ്ങോട്ട് നല്ലൊരു ഇതല്ലല്ലോ മധുരം ഒണ്ട് പക്ഷേ ഇത് മറ്റേ വെഷവല്ലേ മറ്റേ ഇതൊക്കെ പൊര
ആഹ് മരുന്നൊക്കെ അടിച്ചിട്ട് ആഹ് ആഹ് മരുന്നൊക്കെ അടിച്ചിട്ട് ആഹ് മരുന്നൊക്കെ അടിച്ച് വീട്ടിലുണ്ടാക്ക്ണ ആഹ് ഒരിത് കിട്ടൂലല്ലോ
കിട്ടത്തില്ലല്ലോ ആഹ് ഇത് അങ്ങനൊര് പ്രശ്നവുണ്ട് അല്ലാതെ ആണെങ്കി കൊഴപ്പമില്ല പിന്നെ കപ്പള ഒക്കെയുണ്ട് മറ്റേ പപ്പായ
ആഹ് ആഹ് ആഹ് പപ്പ ഓഹ് അതൊക്കെണ്ട്
ഉം ഈ കിട്ടാത്ത ഈ സംഭവം മാത്രേയൊള്ളൂല്ലേ? ഏലം മാത്രേ ഒള്ളൂല്ലേ? ആഹ്
അത്പ്പൊ ഞങ്ങക്ക് ഇന്റെ നാത്തൂന്റെ പിന്നെ ഓലെ ഇക്ക പിന്നെ ഗൾഫ്ന്ന് കൊണ്ടോന്ന്ട്ട് അങ്ങനെ കിട്ട്ണതാ അല്ലേ വാങ്ങിയാല് ഒക്കൂലാന്നറിയും നൂറ്റി അയ്മ്പത് ഉർപ്പ്യക്ക് ഇതേപോലെ ഞങ്ങക്ക് പെരുന്നാളയപ്പോ പായസത്തില്ടാം വാങ്ങി കൊണ്ടരാം പറഞ്ഞിട്ട് നാല് കായ് നൂറ്റി അയ്മ്പത് ഉറു ആഹ് എനിക് ഇന്നെട്ട് ഞാൻ ഒന്ന് മാത്രം ഇടുത്ത് പൊടിച്ചിട്ടെക്ക
ഞാനാണെ ഇവിടെ ചായക്കകത്ത് ഒന്നും രണ്ടും എണ്ണം ഒക്കെയ വാരിയിടുന്നെ അരി കളഞ്ഞിട്ട് അങ്ങോട്ടിടും
ആഹ് അത് കിട്ടാൻ ഇണ്ടാവുമ്പോ പ്രശനല്ല്യല്ലോ? അതാണ്
ആഹ് അതാ അതാ ഒരു പ്രശ്നം ആഹ് അവള് അവിടെ എടയ്ക്ക് വർത്താനം പറയുന്നെ ഈ ഇച്ചിരി പടുത്തം ഇല്ലാത്തോണ്ടേ ഇന്നലെയൊക്കെ ആണെങ്കി പിന്നെ കൊഴപ്പയില്ലായിര്ന്ന് ഇന്ന് ഇപ്പം വീട്ടിലുള്ളോണ്ട് അവള് എൽ. കെ. ജി. യില്
ആഹ് ആഹ്
എൽ. കെ. ജി. പഠിക്കുന്നു ഉം ഈ വർഷം കൊണ്ട് ചേർത്തു.
ഏഹ് ഉം
ഉം അവ്ടെ സർക്കാരാണോ? അതോ സി ബി. എസ്സി. യാണോ പിള്ളേര്?
അല്ല കേരള സിലബസ്സ് തന്നെ ഗവൺമെന്റ് സ്കൂളില ഞാൻ സി. ബി. എസ്സി. ഏനി മോനെ ചേർത്തിയത് നാല് വരെ പിന്നെ ഞാൻ നിർത്തി
ആഹ് ഫീസക്കെ കൂടുതലായിരിക്കുംല്ലേ?
ഫീസ് ആ ഭയങ്കര ഫീസ പിന്നെ വണ്ടി പൈ പൈസിം എല്ലാ ഇതും നോക്കുമ്പം ഒക്കൂല അപ്പൊ ഞാൻ പിന്നെ നാല് വരെ മതിയല്ലോ അത് പിന്നെ ഓ ഓൽക്ക് ഇംഗ്ലീഷക്കെ എയിമ് ആയപ്പോ പിന്നെ ഞാൻ മോനെ മാ കേരള സിലബസിലേക്കന്നെ മാറ്റി.
മാറ്റിയല്ലേ? ആ ഓക്കെ എന്നാ ശരിയെ ഞാൻ പിന്നെ വിളിക്കാവേ?
ഓക്കെ